ഹലോ കേക്കുന്നൊണ്ടോ
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ഏയ് ഇല്ലില്ല
ആഹ് ഇപ്പഴും ഉറങ്ങത്തില്ലയോ
ഏയ് ഇപ്പൊ ഉറങ്ങില്ല ഉറങ്ങാൻ കുറച്ച് വൈകും.
ആന്നോ ആഹാ പിള്ളേരൊക്കെ ഒറങ്ങിയോ
ആഹാ അവരെക്കെ ഒറക്കയി
ഓഹ് ഓഹ് ഓഹ് ഓഹ് ഹോ അപ്പൊ നേരത്തെ കിടന്ന് ഉറങ്ങ
ആ നേരത്തെ എട്ടര ആയപ്പൊഴെ ഒറക്കവായി
ഹോ അപ്പഴേക്കും ഒറങ്ങൂവല്ലയോ? അപ്പ രാവിലെ എപ്പ എഴുന്നേക്കും?
രാവിലെ ഒരു ആറ് ആറര ആവുമ്പോ എഴുന്നേക്കും
ഓ ഓഹോ ട്യൂഷനുണ്ടോ രാവിലെ
ഏയ് ട്യൂഷനൊന്നും പോകുന്നില്ല എട്ടരയാവുമ്പോ വണ്ടി വെരും അപ്പൊ അത് കണക്കാക്കി രാ കിടന്നരാവിലെ എണീക്കള്ളൂ.
ഓ സ്കൂൾ ബസ്സും വരോ അതോ അല്ലാതെ വണ്ടിയാന്നോ?
ഇല്ല സ്കൂൾ ബസ്സാണ് ളം ഒരാക്ക് ആ വൈകിട്ടും കൊണ്ട് വെരും രാത്രി ആകെ എട്ടരയ്ക്ക് വരണം ആഹ് എളയാൾക്ക് ഒൻപതേകാല്ന് വെരും
ഓ ഓ ഓ ഹ ഹ
വൈകിട്ട് രണ്ടേരും അതിലന്നെ വരാ
ആഹ് ഹാ ഹാ ഹാ അടുത്താണോ സ്കൂള്?
ആ അടുത്താണ് കൊറച്ച് കൊറച്ച് ദൂരേ ള്ളു
സി ബി എസ് ഇ ആണോ അതോ സ്റ്റേറ്റോ
ഉം എങ്ങനെ ഇവിടെനമ്മൾ പഞ്ചായത്തേരിയാണ് കേട്ടോ.
ആഹ്
അപ്പോ നമ്മള് സാധാ സ്കൂള് മാതിരി
ആഹ ആഹ ആഹ ഹാ ഉച്ചക്ക്ഫുഡ് കൊണ്ടു പോണോ അതോ
ഏയ് ഇല്ല സ്കൂളിന്നുണ്ട്
സ്കൂളിലുണ്ടോ സ്നാക്സ് ഒന്നും കൊണ്ടവത്തി
ആഹ് സ്നാക്സ് എൽ കെ ജി മോനായതോണ്ട് കൊണ്ട് പോണം മോൾക്ക് വേണ്ട മോൾക്ക് പിന്നെ നമുക്ക് ചില ദിവസെങ്ങളിൽ വേണേ നമ്മൾ വീട്ടിൽന്ന് കൊടുത്ത് വിടാം ചെല ദിവസങ്ങളിലവള് പറയും അവക്ക് ഫുഡ് ശെരിയാവുന്നില്ലാന്ന് പറയുമ്പോ നമ്മള് കൊടുത്തു വിടും.
ഓ ഹോ ഹോ ഹോ ഉച്ചയ്ക്ക് എന്ത് പോ അവിടെ ഫുഡ് സദ്യയില്യായോ മീൻസ് ചോറില്ലയോ?
ആഹ് സ്കൂളി ചോറുണ്ട് എന്തെങ്കിലും തക്കാളി രസോ അങ്ങനെ എന്തെങ്കിലും തോരനോ അങ്ങനെന്തേലോ കാണും ചെലപ്പോ ചോറ് ഒരുപാട് കൊഴഞ്ഞു പോവും ഇത്തിരിയാ വെക്കുന്നതേ അപ്പൊ കൊഴഞ്ഞു പോകുമ്പോ അവർക്ക്. തിന്നാനൊരു ബുദ്ധിമുട്ടാഅപ്പൊ എന്നോട് പറയുന്നമ്മ ചോറ് ഒരു സാക്കി തരുകയും ചെയ്യും അപ്പൊ ഹേ കൊണ്ടുപോവും ഇനിപ്പോ ഒൻപത്- ഒൻപതും പത്തിലൊന്നും ചോറ്ണ്ടാവില്ല എട്ടാം ക്ലാസ് വരെ ചോറ് കൊടുക്കൊള്ളൂ
ഓ ഓ അപ്പം കറി അവിടുന്ന് എടുക്കുവോ ചോറ് മാത്രംകൊണ്ട് അതോ എല്ലാം കൊടുക്കുവോ?
എല്ലാം കൊടുത്തു വിടും തലേന്ന് നമ്മള് ഫ്രിഡ്ജുള്ളോണ്ടെ തോരനെന്തെങ്കിലൊക്കെ അരിഞ് റെഡിയാക്കി വെച്ചിട്ട് രാത്രിക്ക് വെക്കുന്ന മീൻ കറിയോ അങ്ങനെന്തങ്കിലൊക്കെ കാണും മീൻ വർത്തതൊ, എന്തേലൊ
ആഹ ആഹ ആ കൊടുത്തു വിടോ? ആ ആഹ് കഴിച്ചോളുവോ ഫുഡൊക്കെ കഴിക്കുവോ?
ആഹ് അതൊ കഴിച്ചോളും കുഴപ്പമില്ല അവിടാവുമ്പൊ ഫ്രണ്ട്സൊക്കെ എല്ലരും ഉള്ളത് കൊണ്ട് എല്ലരും കൂടി നല്ല കൂട്ട് കൂടീട്ട് ങ്ങനെ കഴിച്ചോളും പ്രശ്നല്ല മോനു അതെ മോനും അവിടെ കൂട്ട് - കൊണ്ട് പോണ്ട അവര് അവിടെ തന്നെയിണ്ട് പാത്രം നമ്മള് കൊടുത്തു വിട്ടാ മതി. അപ്പൊ അവരവ്ടെ ഏഹേ ഒരുമിച്ച് പഠിച്ച ഏഴ് പേര്ണ്ട് അംഗൻവാടിന്ന് ഒരുമിച്ച് ആ ഏഴു പേര് ഒരേ സ്കൂളിലായിരിക്കുന്നെ അപ്പൊ അവര് ഫ്രൻസായിട്ട് തന്നെ പോയേക്കുന്നു അപ്പൊഅവര് കൂട്ടം കൂടി കഴിക്കും
ഓ ഓ ഹോ ഹോ ഹ ട്യൂഷനായി പോവുന്നില്ലല്ലൊ ആ കഴിഞ്ഞ് ഞ്ഞഴിഞ്ഞ് കെടന്ന്
ആണോ അവര് രണ്ട് ടൂഷന് പോവുന്നില്ല വല്ലാതുള്ള പഠിക്കുന്നതേ ഉള്ളൂ.
പഠിച്ചോളോ.
ആഹ് പഠിച്ചോളും കൊഴപ്പല്ല വീട്ടിവന്ന് അന്നുള്ളത് പഠിക്കും പിന്നെ എന്തെലും ഡൗട്സ് സ് ല്ലോല് ടീചേഴ്സിനോടും ചോയിക്ക്യും പിന്നെ ആ കുറച്ച് കഴിഞ്ഞാ ഞാനും പറഞ്ഞു കൊടുക്കും.
ആഹ് ഹാ അത് മതിയല്ലോ വെറ്തെ.
ആഹ് അത്പിന്നെ ഇവിടെ ഇരുന്ന് പഠിക്കാൻ തന്നെ ശരി. ണ്ട് ടെസ്റ്റ് പേപ്പറും കാര്യങ്ങള് പറയുമ്പോ അത് ശരിക്ക് പഠിക്കാനുണ്ട് അപ്പൊ ട്യൂഷന് പോയിട്ടരുമ്പോ അവിടെ പിന്നെ അവിടെസ്റ്റ് പേപ്പറ് അവിടെ വേറെതായിരിക്കും പഠിപ്പിക്കാ വല്ലാണ്ട് കൺഫ്യൂഷൻ ആവണ്ടല്ലോ ച്ചിട്ട് അവര് ക്ലാസിലേക്ക് ആ
ആഹ് അസൈൻമെന്റ് ഒക്കെ കൊടുക്കോ സ്കൂളിന്നോ
ആഹ് ചിലപ്പോ കൊടുക്കാറുണ്ട് ഇപ്പൊ ഇനിയിപ്പോ ഓരോ അധ്യായം വെച്ചിട്ട് ടെസ്റ്റ് പേപ്പർ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ അടുത്ത ജൂലൈ കഴിഞ്ഞ ആഗസ്റ്റ് ഒക്കെ ആവുമ്പോത്തിന് ഓണപരീക്ഷ തൊടങ്ങത്തില്ലേ?
ആഹ ഹാ ഹാ ഹാ ആഹ് അല്ലാതെ മിട്ടേംഎക്സാമില്ലെയോ. ആ നിനക്കി ജൂലൈ ടെസ്റ്റ് ഒന്നും ഇല്ല്യോ
ഇല്ല അങ്ങനെന്നുല്ല
ഇല്ല പിനീം
ഒരു ടെക്സ്റ്റ് ആ ഓണത്തിനേയൊള്ളൂ ടെക്സ്റ്റ് പേപ്പറ് പോലെ അവര്ഓരോ അധ്യായം തീരുന്നൻസരിച്ചിട്ട് ആഹ് ഒരു അദ്യായത്തിന്റെ ഫുള്ളായിയിട്ടുള്ള ക്വസ്റ്റൻസ് തയ്യറാക്കിയിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ട്
ആഹ് അപ്പൊ പേരൻസ് മീറ്റിംഗ് ഉണ്ടോ ഈ ഓണം എക്സാമിന്റെ
ആഹ് ആ കാണും കാണും അത് മാർക്ക് തരുന്ന ടൈമാവുമ്പോഴത്തേനും നമ്മളെ പി ടി എ മീറ്റിംഗ് വെച്ചിട്ട് വിളിക്കും
ആഹ് എന്നിട്ട് പ്രോഗ്രസ് കാർഡിൽ ഒപ്പ്
ആഹ് എന്നട്ട് നമുക്ക് പേപ്പറ് കാണിക്കൊള്ളൂ പേപ്പർ നമ്മളെ കാണിക്കും നമ്മള് സംസാ
ആഹ ഓ ആഹ് ക്രിസ്മസിനും ക്രിസ്മസ് എക്സാമിനുണ്ടല്ലയോ?
ആഹ് അങ്ങനെണ്ട്
ആഹ് ആഹ്
അവിടെന്താ എല്ലരും ഫുഡൊക്കെ കയിച്ചോ? ഓ യൂണിഫോമുണ്ട് യ്യോ യൂണിഫോമുണ്ട് അത് ബ്ലാക്കു ആണ് യൂണിഫോം. മറ്റേതൊരു ഗ്രീൻ ആയിരുന്നു ഇപ്പൊ ബ്ലാക്ക് ആക്കി അവര് അപ്പൊ അതൊക്കെ അത് ത തച്ച് കിട്ടാ തന്നെ പാടുപെട്ടു സ്കൂള് തൊറന്ന് രണ്ടാഴ്ച കഴിഞ്ട്ടാ തച്ച് കിട്ടിയേ
ആഹ് വെനസ്റ്റേ കളറാന്നോ? അതോ വൈറ്റ് എങ്ങനാന്നോ?
വെനസ്ഡേയും യൂണിഫോം ആണ് അവർക്ക് ഏഹേ ഫ്രൈഡേയെങാണ്ടാ തോന്നുന്നു കളർഡ്രസ്സ്
കളർ ഡ്രസ് ആ ഒരു ദുവസമുണ്ടല്ലയോ? ആഹ് അത് കാര്യവായെ
ഉംഉം മോന് പിന്നെ വെനസ്ഡേ നമുക്ക് വേറെ ടീഷർട്ട് കൊടുത്തിട്ടുണ്ടെ പാതിരണം അവർക്ക് ഫ്രൈഡേ കളർ ഡ്രസ്സ്‌
ആഹ ആഹ ഫ്രൈഡേ ഒ ഹോ ഹോ
ഉം ഉം അവിടെക്കെ മക്കളെത്തറീലാ പഠിക്ക്ണേ?
ഇല്യ ഇല്യ എനിക്ക് മക്കളായിട്ടില്ല
ആയിട്ടില്ല കല്യാ കല്യാണം കഴിഞ്ഞട്ടുള്ളൂ.
ഇപ്പൊ ആറു മാസം കഴിഞ്ഞേള്ളൂ.
അതെ.
ആഹഹാ
ആഹ്ഹഹ ആ ഓക്കേ.
ആഹ്
പക്ഷെ സംസാരം കേട്ടാ മെച്ചുർഡ് ആയ സംസാരങ്ങളൊക്കെണ്ട് കേട്ടോ.
ആന്നോ ഞാന് കോളേജ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും.
ആ അദ്ധ്യാപിക ആണല്ലേ?
ആഹ്
ആ് അപ്പ അത് നല്ലൊരു മെചോർഡയ ഒരു പക്വതയായ ഒരു എന്താ പറയാ ഇച്ചിരി പ്രായം പറയുന്നുണ്ട് അത്.
ആ ആ ആ് ആ ആ് ഞാന് ഇവിടെ കോളേജില് സെൽഫ് ഫിനാൻസ് കോളേജില അവിടെ പഠിപ്പിക്കുന്നുണ്ട് ആഹ്. ആ പിള്ളേരൊക്കെ കുറവായി ഇപ്പൊ എല്ലാരും ആ ഈ ആ പിന്നെ ന്തുവാ നേഴ്സിംഗും അതു ഇതു പോവല്ലയോ പല കോളേജുകളിലെല്ലാം പിള്ളേർ കെറവാ. ആഹ്.
അവർക്ക് ആതിനോടായിരിക്കും താല്പര്യം.
ആഹ അല്ലാ നമ്മളിപ്പം പ്ലസ്ടുന് കഴിഞ്ഞ പിള്ളേരടുത്ത് ചോദിക്കുവാ എന്തിനാ എന്തുവാ ഇനിപ്പോ അടുത്തായത് ചോദിക്കവാന്ന് ഉടനെറയും പൊറത്ത് പോണം പൊറത്ത് പോണംന്ന്.
ആഹ്.
അവർക്കെല്ലാം അങ് ഇപ്പം കാനഡ യുകെ അങ്ങനെങ്ങ് പോയാൽ മതി.
ആഹ് അത് അവിടൊക്ക നല്ല സ്കോപ്പുണ്ട് നേഴ്സിങ്ങിനൊക്കെ.
ആഹ് നേഴ്സിങ്ങിനോണ്ട്. പിന്നെ ഏത് ജോലിയായാലും അതിങ്ങൾ പോയി ചെയ്തോളൂ അവിടൊക്ക ആകുമ്പഴേ. ഇവിടാന്നല്ലയോ ചെയ്യാൻ വയ്യാത്തത്.
ഉം
അങ്ങനെ ഇപ്പം എല്ലാ മിക്കവാറും എല്ലാരും ഇപ്പ അങ്ങനാ പിന്നെ അതുപോലെ പ്ലസ്ടു കഴിഞ്ഞ ഇപ്പോഴേ എല്ലാരും ദൂരെയുള്ള കോളേജുകളിലാ കൂടുതൽ പോകുന്നത്. ഉം ഡിഗ്രി പഠിക്കാനാന്നേലും. എല്ലാരും ഹോസ്റ്റൽ വൈബ് എൻജോയ് ചെയ്യണോന്നും മ്പറഞ്ഞ്.
അങ്ങനൊരു ഇതാക്കി പോവാ.
പ്പ അങ്ങനൊക്കെയാണ് ഇപ്പെ എറണാകുളം, ട്രിവാൻഡ്രം അങ്ങനൊക്കെയുള്ള സ്ഥ സ്ഥലങ്ങളിൽ പോവ ഇവരങ്ങ് എൻജോയ് ചെയ്യുവ
ഉം.
ആ നേരത്തെ നമ്മളൊക്കെന്ന് പറഞ്ഞാ വീട്ടില് വീട്ടീ നിന്ന് പഠിക്കണോന്നൊക്കെയള്ള ആടെ. ആഹ ഏതാ അടുത്ത അടുത്ത് എന്ന് പറഞ്ഞോണ്ടിരിക്കും. ഇവരൊക്കെ എങ്ങനെയ ദൂരെ ദൂരെന്ന് പറഞ്ഞോണ്ടിരിക്കും. അഹ്‌. ആഹ് അന്നാന്നേ ഇവരൊന്ന് അടു അടുത്തത് ഒന്ന് അവര് സെലക്ട് ചെയ്യത്തെയില്ല. അവരുടെ അവർക്കിഷ്ടവല്ലത്. എല്ലാരും ദൂരെയാ
ആഹ് അവര് കൊറെ ഫ്രണ്ട്സ് ഉണ്ടാരിക്കും ഫ്രണ്ട്സ് ഉണ്ടാരിക്കും അപ്പൊ അവടെ പറഞ്ഞ വച്ചിട്ട് ഒരുമി
ആഹ് പറഞ്ഞ വെച്ച് ഒരുമിച്ച് അവരങ്ങ് പോകുവല്ലോ. അങ്ങനെ അങ്ങ് പോകും. ആഹ് ഇപ്പൊ അങ്ങനെ അങ്ങ് ഇപ്പോടുത്തെ പിള്ളേരെ അങ്ങനെ നമു ഇപ്പോൾ വിചാരിക്കാൻ പറ്റാത്ത രീതിയില പിള്ളേരുടെ പോക്ക് ആഹ് ഹാ നമ്മള്ന്ന് ആഹ് അല്ലല്ലല്ലല്ലല്ല. ഇപ്പോഴത്തെ കണക്കേയല്ല. അവർക്ക് അങ്ങനെയൊക്കെയ അവരുടെ മൈൻഡ്.
ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് നോക്കികഴിഞ്ഞാൽ രാവും പകലും കണക്കാ അല്ലേ
ആഹ് ആന്നാണ് നമ്മള് നമ്മൾ പിള്ളേരെടുത്തു ഓരോനോക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ടീച്ചർമാരോടെത്തൊക്കെ നമ്മടെ പിള്ളേർ സംസാരിക്കുന്ന കേട്ടാൽ തന്നെ നമ്മളന്ന് പിന്നെ അവരുടെ ഒരു ഓളത്തിനനുസരിച്ച് നമ്മൾങ്ങ് പൊക്കണം ഇല്ലെങ്കിൽ വേറെ രീതി ആകും. അവർക്ക് ആ അവർക്ക് അവരുടെ അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോണം.
നമ്മള് വിട്ടുപിടിക്കാനേ പറ്റു.
പണ്ടൊക്കെന്ന് പറഞ്ഞാൽ നമ്മള് ടീച്ചർമാരുടെ കണക്ക് അഡ്ജസ്റ്റ് ചെയ്യും ഇതി നമ്മളവർടെനുസരിച്ച് അഡ്ജസ്റ്റ്യ്താലേ പോവാൻ പറ്റത്തുള്ളൂ അത് ന് പിള്ളേരൊക്കെ തന്നെ കോളേജിലൊക്കെ വരുന്നത് തന്നെ കാണണം ആഹ് പിന്നെ ലൗവേഴ്സ് കാണും അവരുടെ കൂടെ ബൈക്കിലും, കാറിലും എല്ലാം കൊണ്ടു വിടുന്നു പിന്നെ കറങ്ങാൻ പോന്നു. തൊന്ന് നമ്മള് കണ്ട പിന്നെ നമ്മളൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ വല്ലാം പറഞ്ഞാ പിന്നെ അത് പിന്നെ പ്രശ്നമായി
ചോയ്ക്കാനും പറ്റില്ല ചോയിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോയിച്ച നമ്മടെത്ത് വേറെ നൂറ് ചോദ്യങ്ങൾ കൊണ്ട് വരും.
ആ നൂറ് ചോദ്യം കൊണ്ട് വരും അതുവല്ല പിന്നെ ഇത് പ്രശ് മാവും ചിലത്ങ്ങള് സൂസൂസൈഡ്യ്യാ പോവും അങ്ങനെ. നമ്മളന്തിനാ വെറുതേ പുലിവാൽ പിടിക്കുന്നത് അതെങ്ങക്ക് ഇഷ്ടള്ള പോലെ പോട്ടേ എന്ന് വിചാരിക്കും. ഇപ്പോഴത്തെ പിള്ളേരെ ഒന്നും പറയാൻ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ.
ഒന്നും ഇപ്പോഴത്തെ നമ്മൾ ഹൈസ്കൂൾ കയറുമ്പോഴേ ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോഴേക്കും പിള്ളേർക്ക് ഭയങ്കര ഫീലിംഗസ്ക്കെയാണ് അമ്മള് പറഞ്ഞു കഴിയ്മ്പോ പിന്നെ അവര് അവരുടെ രീതിക്കാ ചിന്തിക്കാ
ആഹ് പല ചിന്താഗതിയാ ചിന്തിക്കുന്നയാണെന്ന് പല ചിന്താഗതിയാ. ഒന്ന് പറഞ്ഞാ രണ്ടാമത്തേനെ-
ആഹ അതുകാരണം വീട്ടുകാരും അതെ വലുതായിട്ട് സംസാരിക്കില്ല. സംസാരിച്ചാൽ കഴിഞ്ഞാൽ പിന്നെ ഇവരെന്താ ചിന്തിച്ച് എന്താ ചെയ്യാൻ പോണെന്നു അറിയാൻ പറ്റില്ല.
ആ ആഹ് ഹാ നമ്മൾ ആ രീതിക്ക് ഒരു രീതിക്ക് ഇത്ങ്ങളെ കൊണ്ടോവൻ പറ്റത്തുള്ളൂ അ- പെമ്പിള്ളേരാണേലും ആമ്പിള്ളേരാണേലും വേ-
ഉം ഉം
ഒരു രീതിക്ക് ഇതുങ്ങളൊക്കെ കൊണ്ടോവാൻ പറ്റൊ അത് നമ്മ പേരൻറ്സ് ആണെങ്കിലും. പിള്ളേരേ അഹ് ഒ ഒരു രീതിക്ക് അല്ലേ പറഞ്ഞോണ്ടവാൻ പറ്റും
ആഹ് നമ്മൾ അഡ്ജസ്റ്റ്യ്യാ നമ്മള് ക്ഷമയോടെ പോവാനൊക്കെ പറ്റുള്ളൂ.
ആന്ന് അന്ന് അങ്ങനേ പറ്റത്തുള്ളൂ അല്ലാതെ പറ്റത്തില്ല ഇപ്പം. അല്ലാതൊക്കെയ ആണ് ഇതുങ്ങള ആ ചെറിയ കാര്യം മതി പോയി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കേം എ റങ്ങി വീട്ടീന്ന് എറങ്ങി പോവേം.
അതെ പണ്ടൊക്കെയ ആണ നമ്മൾ പണ്ടത്തൊക്കെ നമ്മ നമ്മുടെ ടൈമിലൊ ക്കങ്ങനെ നമ്മള് ചിന്തിക്കേയില്ല അങ്ങനെ ആ ഒരു സ്വഭാകവേ ചിന്തി ഇപ്പത്തെപ്പ്ള്ളെര് ന്ന് പറഞ്ഞാ ഒന്ന്. ഫസ്റ്റ് ചിന്തിക്കുന്ന ആ ഒര് ട്ടേ ആ ഭാഗമാ ചിന്തിക്ക
ആന്നാന്നാ ന്നാ ള് ഇതിങ്ങളെയൊന്നും നമുക്കൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല വേറേ ലെവലാ പിള്ളേർടെ ചിന്തയക്കേ ചിന്താഗതിയേ മാറ്റവാ അങ്ങ്. നമ്മള് തന്നെ അന്താളി ചോം.
ആഹ്
ആഹ്
ഉം. ശെ, ആഹ് ശരി ശരി.